ഹലോ ആ ഉണ്ട് കേ ണ്ട് കേക്കണില്ലേ
ആഹ എനിക്കും കേക്കാം എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം എന്താ അവിടത്തെ വിശേഷങ്ങളൊക്കെ മഴയില്ലപ്പോൊ അഞ്ചാമ ദിവസായിട്ട് മഴ നല്ല കുറവാ
ആഹ ഇവിടെ ഏഹ ഇല്ല ഇവിടെ ഇന്ന് മഴയില്ല ഇന്ന് നല്ല വെയിലായിരുന്നു പക്ഷെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു പക്ഷെ ഇന്ന് നല്ല വെയിലും നല്ല ചൂടും
ഇന്നവിടെ വെയിലും ഇല്ല മഴല്ല അങ്ങന കാലാവസ്ഥയ
ഉം പശെ കൊറെ ദെവസം ഒണ്ട് മഴ ആയൊണ്ട് നമ്മളൊര് വെയിയില് കാണേന്ന് പ്രാർത്ഥിച്ചിരിക്കുവാര്ന്ന് അല്ല അല്ലെങ്കി തുണികളൊക്കെ ഒണങ്ങാൻ ബയങ്കര പാടാ
ആാ ഇവടെ കുറെ ദിവസേക്കാണ് മഴ പെയ്തിട്ട്ന്നാ മൂന്നാല് ദിവസായി മഴ പെയ്തിട്ട് ഇന്നലെ ഒന്നും പെയ്തിട്ടില്ലാ ഇന്നലൊക്കെ നല്ല വെയിലാ മെനാഞ്ഞാന്ന് മൂന്നാല് ദിസായിട്ട് നല്ല വെയിലാണ് മഴ ഇവടെയൊക്കെ മഴ പെയ്യ്മ്പോ അങ്ങനെ അടിപ്പി പെയ്യും പിന്നെ കൊറച്ച് ദെവസം വെയ്ലോണ്ടാർന്നൾവെയ്ലോണ്ടാർന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ കാലാവസ്ഥ
ഉം അവടെ എങ്ങനെയാ മഴ മാത്ര ഒള്ളോ അതോ നല്ല ഇടിയും മിന്നലും ഒക്കെ ഒണ്ടോ
ഒന്നു ഇല്ല ഇപ്പോ കൊറച്ചയസായിട്ട് ഒന്നും ഇല്ല ഇടിയും, മിന്നലും, മഴയൊന്നും ഇല്ല
ഇനി ഇപ്പം അങ്ങോട്ട് കൊറച്ച് ദിവസം കഴിയുമ്പോം നല്ല ഇടിയും മിന്നലും ഒള്ള മഴയൊക്കെ ആയിരിക്കും ജൂലൈ ഒക്കെ ജൂലൈ മാസോക്കെ ആവ്മ്പോഴത്തേ
ആ ലാസ്റ്റിക് മഴ കിട്ടിയിട്ടോല്ലെലും ബുദ്ധിമുട്ട് തന്നെയാണ്
ആാ ഇപ്പൊ ഇല്ല ബയങ്കര ചൂടാ ഉം ചൂടായത് കൊണ്ട് ആ എല്ലാടോം വെള്ളത്തിനൊക്കെ ക്ഷാമൊക്കെ ആര്ന്ന് അപ്പം മഴ കിട്ടിയാ എല്ലാർക്കും ഒര് ആശ്വാസാണ്
തന്നെ അല്ലേ
അതെ
ആാ
അവടെ എങ്ങനെയാ വെള്ളത്തിന് ക്ഷാമൊക്കെ ഒണ്ടോ
ഏരായാണ് അത് കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമൊട്ടാന്നു ഇല്ല വേനലായാലും വെള്ളൊക്കെ കിട്ടലോണ്ട് നിങ്ങക്ക് അങ്ങനെ ബുദ്ധിമൊട്ട്ണ്ടാല്ണ്ടോ ആ വായലോണ്ട്
ഞങ്ങക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നു ഇല്ല
വയലില്ല് അങ്ങനെ നെല്ലൊന്നും ഒണ്ടാക്കലില്ലാ അങ്ങനെ ഇണ്ട് വയലും പിന്നെ കൗങ്ങും തെങ്ങ് അങ്ങനത്തൊക്കെ ഏരിയാല്ലാ
ഉം നമക്ക് ഇവടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നു ഇല്ലാ എത്ര ചൂടാന്നാലും എത്ര വരൾച്ചെയാണെങ്കിലും ഞങ്ങടെ ഇവടെ കെണച്ചില് വെള്ളം പറ്റിട്ടേ ഇല്ലാ അപ്പം ഈ വേനൽക്കാലത്തും ഞങ്ങടെ അട്ത്തോള്ള രണ്ട് വീട്ടിന്നും ഞങ്ങാടെ വീട്ടിന്നാ വെള്ളം പിടിക്ക്ന്നേ
ഉം
മൊത്തത്തി മൂന്ന് അല്ലാ അവര് പൈപിന്ന് അല്ലാതെ ആ എട് തൊണ്ട് പോവുവാ ചെയ്യ്ന്നോ ബക്കറ്റില് അപ്പം ആ മൊത്തം മൂന്ന് വീട്ട്കാരാണ് ഞങ്ങടെ യ് വെള്ളം ഉപയോഗിക്ക്ന്നാത് അപ്പാഴും ഉം എപ്പോഴും അതില് വെള്ളത്തിനൊര് കൊറാവു ഇല്ല പശേ അതിനന് വേണ്ടിയിട്ട് മോ മോട്ടറ് നമ്മള് കൊറേ നേരം ഇടേണ്ടി വെരും ഒര് ദിവസം മൂന്ന് തവണയൊക്കെ മോട്ടറ് ഇടേണ്ടി വെരും
ആ വെള്ളം കഴേണീ അന്സരിച്ച് ഇടോണ്ടി വെരും ല്ലേ
ഓ
ഇപ്പോ വെള്ളം അന്സാരിച്ച് അങ്ങനെ മോട്ടറ് ഇടും കൊറച്ച് കൊറച്ച്
ഉം പശെ അതിപ്പം നല്ല രീതില് കറണ്ട് ചാർജാകും
ചാ ചാർജ് വെരും എന്നാലും മറ്റുള്ളവക്ക് ഒര് ഉപകാരം ചെയ്യ അറിയ്മ്പാളേ ആ വല്ല്യായോരു ഇതാണ്
ഉം
എന്താ ചെയ്യാണ
ഞാൻ പഠിക്കുവാ
ആ എന്തിനാ പഠിക്കാണ
ഞാന് ഇപ്പോ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുവാ
ആ പ്പള ഞാനാണ് സ്വയ്ഫാ
അതെ കുട്ടികളൊക്കെ ഉണ്ടോ
മൂന്നാളിണ്ട് വല്യ രണ്ടാള് വല്യ മക്കളാ ഉം
അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ
സ്ക്കൂള് കൈഞ്ഞ് അന്ന് കല്യാണം കൈച്ചു
ഓ
വല്യ മോളെ കല്യാണം കൈഞ്ഞ് നേർത്ത കെട്ടിച്ചു
ഓഹോ ചെറിയ ആൾക്ക് എത്ര വയസ്സുണ്ട്
ചെറിയ ആൾക്ക് ആറ് വയസ്സായിട്ടുള്ളൂ
അപ്പൊ സ്കൂളി സ്കൂളില് പോയി തുടങ്ങിയോ ഇവർ
ആ പോയി ഉം എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് ഈ പ്രാവശ്യം ഒന്ന് കായി
ഉം എങ്ങനെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നോ
ഏയ് ആ വിഷയേയില്ലാത്ത ആളാ
ഓ
മോന് അങ്കനവാടിക്കന്നേ ഓന് അവിടന്ന് ഇങ്ങട് കൊണ്ടുവരുമ്പഴാ കരയാ ഓന് ഭയങ്കര ഇഷ്ടാ പോവനൊക്കെ
ഇവിടെ ചേച്ചിയുടെ കസിൻസിൻ്റെ ഒക്കെ മക്കള് ഉണ്ട് അപ്പ അവർക്കൊകെ ഒ പ ഭയങ്കര കരച്ചില ഭയങ്കര മടിയാ പോകാനൊക്കെയായിട്ട്
ആഹ് ഇത് നേരെ തിരിച്ചാ ഇതൊരു ശനി ഞായരായാനും കാരണം എന്താ വെച്ചാ എവിടെ ആരുല്ലാലോ കളിക്കാന് ഞങ്ങള് ഒറ്റക്കാണ് പുറത്തു അയൽവക്കത്ത് കുട്ടികളില്ല ആരൂല ഓന് നേരം പോവൂല അവിടെ വച്ചാല് സ്കൂളില് ഭയങ്കര ഇതാണ് ഭയങ്കര ഇഷ്ട്ടാണ് ഓന് പോവണത്തത് പഠിക്കാനും ഇഷ്ട്ടാണ് കളിക്കാനും ഇഷ്ട്ടാണ് എല്ലാത്തിനും ഇഷ്ട്ട അവടെ കുട്ടികളെ ഇങ്ങനെ കാണുമ്പോ അവടെന്ന് ചെറിയ കുട്ടിയായിഞ അങ്കണവാടി ചെർത്തയന്നു മൂന്ന് മണിക്ക് ഞാൻ വരുമ്പോ കൊണ്ടുവരാൻ ചെല്ലുമ്പോ ഭയങ്കര കര ചില പൊരൂലാറിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ സ്കൂളിൽ ചേർത്തിയപ്പോളും അങ്ങനെ തന്നെയാണ് ശനി ഞായർ ഒക്കെ അങ്ങട്ട് രണ്ടു ദിവസം മുഴുവൻ ആക്കലാണ് നാളെ ഇണ്ടോ നാളെ ഇണ്ട അമ്മച്ചി സ്കൂൾ നാളെ ഇല്ലേ ഇങ്ങനെ ചോയിച്ചോണ്ട് നിക്കും അവൻ ഭയങ്കര ഇഷ്ട എത്ര സുഖല്ലെങ്കിലും ആഹ് നല്ല കാര്യം തന്നെയാണ് സുഖല്ലെങ്കിലൊക്കെ പോവണ്ടാന്ന് പറഞ്ഞാല് എനിക്ക് കൊഴപ്പൊന്നുല്ല ഞാൻ പോവാണ് പോവാണ് തീരെ വയ്യെങ്കിലും ഉള്ളൂ പോവാതെ നിക്ക ആദ്യം അങ്ങനെ തന്നെ ഇനി വല്യതാവുമ്പോളും അങ്ങനെയൊക്കെ ആയി കിട്ടിയ മതി അത്രയുള്ളൂ ഇപ്പത്ത കളിയിണ്ടെന്നും
അതെ ഇപ്പൊ ഉം കുറച്ചിപ്പോ വല്യ കു കുട്ടികൾക്കാ പോവാൻ മടി കാര്യം ഇപ്പ എല്ലാവർക്കും മൊബൈൽ ഫോൺ
ആഹ് അതുകൊണ്ട് മൊബൈല് കിട്ടിയാൽ അങ്ങനെയാണ് അല്ലാതാണ് ഇവിടെയാവുമ്പോ വെറും ഫോണുമ്മലാ ണേ
ഓഹ്
വെറും ഫോണുമ്മ അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കും അല്ലാതെ ഓന് വേറൊരു ഇതൊന്നും ഇല്ല ആരും കളിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടെ അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ ഫോ ഫോണ് പിന്നെ വാങ്ങി വെക്കുമ്പോളെ കുറച്ച് നേരം എന്തേലും ബുക്കൊക്കെ എടുക്കുവാ അല്ലെങ്കിൽ എന്തെലും കളിപ്പാട്ടം കൊണ്ട് കെട കളിക്ക അങ്ങനെ ചെയ്യല്ലാതെ മുറ്റത്തു ഇപ്പൊ ഇറങ്ങൂല
അതിപ്പോ ഇപ്പഴത്ത പിള്ളാരെല്ലാം അങ്ങനെയന്നെ ഇപ്പൊ മൊബൈൽ ഫോ ഫോണ് ഉള്ളത് കൊണ്ടേ അവര് കഴിക്കാ നേരവും കഴിക്കാനും എല്ലാം അവരെന്ത് സാധനം കഴിക്കുന്നെന്ന് പോലും അവര് കാണത്തില്ല
ആ നിന്നോട് പറയും പിന്നെ ചോറ്ന്നന്നെങ്കി ഫോണ് വേണം ചോറ് തിന്നണ്ടാറ ഞാന് ഫോണ് വേണം മുന്നിക്ക് ചോറ് തിന്നണെങ്കില് എല്ലാത്തിനും വേണം
പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോ ഈ വയസ്സ് തന്നവരൊക്കെയ ആയിരുന്നു കണ്ണാടി ഉപയോഗിക്കുന്നു ഇപ്പൊ കൊച്ചു പിള്ളോരാണ് കണ്ണാടി ഇട്ടോണ്ട് നടക്കുന്നത്
ആദ്യൊക്കെ ഫോണിൽ ആ ഭൂതൊക്കെ കാട്ടിക്കൊടുത്ത പേടി ക്കെണ്ടിരുന്നു ഇപ്പ പേടിയൊക്കെ പോയിക്കണ് അത് കാണ ഭയങ്കര പേടിയര്ന്ന് ഫോൺ ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ ഇട്ടൊടുക്കും ഇപ്പൊ ഇപ്പോളും ചെറിയൊരു പേടിയൊക്കെ ഇപ്പളും ഉണ്ടോന് നല്ലോണ്ണം കാണിച്ചു കൊടുക്ക നല്ല ഇതിനെയൊക്കെ കാണിച്ചെടുക്കുമ്പ ഇനി ഞാൻ കളിക്കൂലാ അന്നൊക്കെങ്ങനെ പറഞ്ഞീേനീ ഒരു രണ്ടു വർഷം മുന്നൊക്കെ ഭയങ്കര പേടിരുന്നു ആ കാണണന്നെ പിന്നെ ഫോൺഡ്ക്കന്നെല്ലരുന്നു
ഇപ്പൊ കൊച്ചു പിള്ളേർക്ക് ഇപ്പൊ കൊച്ച് പിള്ളേർക്ക് വരെ ഫോണിലെ കാര്യങ്ങളല്ലാ അറിയാം നമുക്കറിയാത്ത
ആഹ് എനിക്കന്നെ അറിയില്ല ഓന് അറിയണ പോലെ അങ്ങനെല്ലമ്മിച്ചി ഇങ്ങനെന്ന് പറഞ്ഞു ഓനന് കാണിച്ചു തരും ആഹ്
വീട്ടിലുള്ളവർക്ക് അവരാ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയണെന്നൊക്കെ
ആഹ് വീട്ടില് വേറെരാള്ളത്
വീട്ടില് അച്ഛനും അമ്മേം അനിയനും ഉണ്ട്
ആഹ് അനിയൻ പഠിക്കാ
ആഹ് അനിയൻ പ്ലസ് വണ് ന് പഠിക്ക പ്ലസ് വണ്ന് പഠിക്കാ
അമ്മ എന്തേലും ചെയ്യണ്ടോ
ഇല്ല അമ്മ ഹൗസ് വൈഫാ
ആഹ് അച്ഛനോ നാട്ടിലോ
ആ അച്ഛൻ ഡ്രൈവറാ
ആഹ് എന്താ
എന്തോ
അച്ഛന് വന്നോ ചോയി
ആഹ് വന്നു വന്നു.
ആഹ്.
ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ലേ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം.
ഉം നേരെ എത്ര മണിയാവും ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക്?
അങ്ങനെ കറക്റ്റ് ടൈമൊന്നുല്ല ചിലപ്പോ പത്തുമണിയാവും ചിലപ്പോ എട്ട് മണിയാവും.
ഉ പക്ഷെ ഒരു നമ്മളൊരു എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഫുഡ് രാത്രി ഫുഡ് കഴിക്കണെന്നാ പറയുന്നത് പക്ഷെ ഞങ്ങളും ഒരു ഒമ്പത് മണി ക്കാവും കഴിയുമ്പോഴത്തേക്കും.
ആഹ്. നേരത്തെ കയിച്ച നേരത്തെ ദഹി ക്കും നമുക്ക് നേരത്തെ കിടക്കാത്ത ഭക്ഷണം കഴിച്ചി കിടക്കണ്ടല്ലോ.
അതെ.
ഉം.
പിന്നെ രാ കുഞ്ഞിന് അങ്ങനെ രാവിലെ ഏഹ് ഫുഡൊക്കെ കഴിച്ചിട്ടാണോ പോന്നെ കഴിക്കാനൊക്കെ മടിയുണ്ടോ?
കയിക്കാൻ മടിയാണ്. നല്ല മടിയാണ് ഓര് ഓരോ ഇഷ്ടപ്പെട്ട ഇത് വേണം ചിക്കൻ വേണം. അല്ലേ പപ്പടം വേണം അല്ലെങ്കിൽ മുട്ട. ഈ അല്ലെ ബീഫ് അല്ലെങ്കി ഒരു പച്ചക്കറിം കഴിക്കണില്ല. പിന്നെന്താ ചെയ്യാ ചിക്കൻ ഇണ്ടെങ്കില് ഓര് ഒ സ്വന്തം കഴിക്കും. അല്ലെങ്കി നമ്മള് വാരി കൊടുക്കണം.
അത് ഒരു വിധപ്പെട്ട എല്ലാർക്കും അങ്ങനെ
ആഹ് ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനത്തന്നെ രാവിലെ തീരെ കഴിക്കൂല രാവിലെ ഒരു കഷ്ണ അപ്പോം ഒരപ്പം അതന്നെ എങ്ങനെക്കെയോ കയിപ്പിക്കലാണ്
മ് ഞാനും അങ്ങനെയാ ഇനിക്കും രാവിലെ കഴിച്ചിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ ഫുഡ് കൊണ്ടു പോം എന്നിട്ട് കോളേജിൽ ചെന്നിട്ടാ കഴിക്കുന്നെ രാവിലത്തെ
ആഹ്
അതാകുമ്പോ കൊഴപ്പില്ല അപ്പൊ ഞാനൊരു ആ ഏഴുമണിയൊക്കെ ആകുമ്പോ വീട്ടീന്നെറങ്ങും അപ്പൊ ആ സമയത്ത് എനിക്ക് കഴിക്കാൻ തോന്നാറില്ല എന്തോ ഒരു മടുപ്പ് തോന്നും അങ്ങനെ തോന്നി അതുകൊണ്ട് കൊണ്ടുപോയി കഴിക്കും
ആഹ് ആഹ് ഒരു പത്തു മണിക്കാവുമ്പോ പിന്നേം കഴിക്കാൻ തോന്നും രാവിലെ പിന്നെ പോണ സമയത്തൊന്നും നമ്മളെ കൊണ്ട് വയറുനെറച്ച് കഴിക്കാനും കയ്യൂല്ല ഒരുഗ്ലാസ് കട്ടൻ ചായേ എന്തെങ്കിലും ഒരു ചെറിയ കടിയൊക്കെ കഴിക്കാൻ കഴിയ്യൊള്ളൂ
അതേ
ഉം കോളേജിക്ക് നേരത്തെ പോണോ
ആ കോളേജില് ഏഴുമണിയാകുമ്പോ വീട്ടീന്നെറങ്ങും ഒമ്പതേ കാലിന്
ആ ആ കൊറെ ദൂരുണ്ടല്ലേ
ആ ഒരു ഒരു മണിക്കൂർ യാത്രയൊണ്ട്
ആ
പിന്നെ ബ്ലോക്കൊക്കെ ആണെങ്കിൽ താമസിക്കും
ആ
ബ്ലോക്കൊക്കെ ആന്നെങ്കി ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ എടുക്കും
ആ
പിന്നെ കൊറച്ച് നടക്കാനും ഉണ്ട് ഈ ബസ്സെറങ്ങി. കൊറച്ച് നടന്ന് നടന്നു വേണം ആ
ഇന്നാ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ട്.
ഓ എന്നാ ശരി.
ആ